കേക്ക്ന്നില്ലേ?
ആ കേക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
സുഖായിട്ട് പോണോ എന്താ അവിടുത്തെ വിശേഷം
സുഖം
ചായ കുടിച്ചു. ഇല്ലല്ല ചായ കുടിച്ചില്ല ചായണ്ടാക്കട്ടെ.
ആ ആണല്ലേ എങ്ങനെയാ മക്കളൊക്കെ സ്കൂളിട്ട് വരാറായോ?
ആ ആവണൊള്ളൂ.
ആ ആവ്ണുള്ളൂല്ലേ, ആ ബസ്സിലാ വരാറ്?
അല്ലല്ല നടന്നു പോരും ചെറുതിന്നെ വണ്ടിമ്മ കൊണ്ടരും.
ആ അയ് ശരി.
ബൈക്ക്മ്മേ കൊണ്ടരും.
സ്പെഷ്യലക്കെന്താ ഇവനിങ്
സ്പെഷ്യൽണ്ടാക്കാൻ ആ ഇണ്ടാക്കാൻ നിക്കട്ടെ. പക്കവണ്ടാക്കാച്ചു.
ആ പൊക്കവട ആ ഉള്ളിവടാ ഉള്ളിവടക്കന്തെങ്ങൾ ഉള്ളിവടാന്നല്ലേ പറയാ?
ആ അന്ന ന്നെ.
ആ കൊക്കവട വേറെല്ലേ, നമ്മളെ ചെറിയ ചെറിയ സാധനങ്ങള്. ആ പക്ഷെ ടേസ്റ്റ് ഏകദേശം ഒരുപോലെന്നെയാണല്ലേ രണ്ടും ആ ആ പ്പൊ പരുത്തികാട്ട്ണ്ടാക്കും കുറച്ചുംകൂടെ ഉള്ളിയൊക്കെ ണ്ടാവും. ഉള്ളിവടാവുമ്പോ ഉള്ളി വാണല്ലോ ല്ലേ?
ഉം ഉം.
ഇങ്ങ ഇങ്ങളെങ്ങനെ ഇന്നും പ്രത്യേചൊന്നും ഉണ്ടായിട്ടില്ല ഇനി മക്കള് വന്നിട്ടന്തെങ്കിലൊക്കെ അവര് ഇവടെ അടുത്തൊരു കടണ്ട് ഹോട്ടൽന്ന് വാങ്ങി വരും. എന്തെങ്കിലും പൊരികളായി ഇവിടെ അടുത്തന്നെണ്ട് ആഹ് ഇണ്ടാക്കാറുണ്ട് ഇണ്ടാക്കാറുണ്ട് പിന്നെ ചെല ദിവസ മക്കെണ്ടാക്കാറുണ്ട്. ആ ഈവനിങ് ആവുമ്പോ വെക്കേഷനിൽ ഇപ്പ മക്കക്ക്ണ്ടായി ശീലായിട്ടേ ഇപ്പത് വേണം. ഇപ്പോ ചെല മക്കളൊക്കെ ചോറൊക്കെ തിന്നുണോർക്ക് വന്ന ഇപ്പോ നമ്മളൊക്കെ കാലത്ത്ൽ സ്കൂളൊക്കെ വിട്ടു ചോറിട്ടണ്ടയ്നി ആ ചോറും ആ ഇപ്പ മക്കൾക്ക് അതൊന്നും വേണ്ട എന്തെങ്കിലൊക്കെ വേറെന്തെങ്കിലും വേണെ ഇനി എന്നുംല്ലെങ്കിലും നല്ല ചിപ്സോ മിച്ചറോ അങ്ങനെന്തെങ്കിലും വേണം അതൊക്കെതിന്നിട്ട് മക്കൾക്ക് കേടാന്നല്ലേ പറഞ്ഞൊടുക്കാനല്ലേ പറ്റുള്ളൂ പോയി കഴിക്കണ്ടേ.
ഇവടെ അങ്ങനെല്ല പിന്നെഇന്നുന്നലക്കല്ല വെയില.
വെയ്ലന്നെ വെയ്ൽന്ന് പറഞ്ഞൽ നല്ല വെയി വേനൽ പോലെ വേയിൽ ല്ലേ നല്ല ചൂടുണ്ട്. എങ്ങനെ ഞാനിതൊരു ടെറസ് ആയോണ്ടേ നല്ല ചൂടാല മഴ പെയ്തോണ്ട് നാലൂസം നല്ല സുഖായിരുന്നു കെടന്നുറങ്ങാന് ഇപ്പ വീണ്ടും ചൂട് ആവി ക്കലോടുത്തിട്ടുണ്ട് മ് പിന്നെന്താണ് ഇന്നുച്ചക്കെന്തായിരുന്നു? സ്പെഷ്യലൊക്കെ?
ന്ന് ഉച്ചക്ക് ചെരങ്ങാ താളിപ്പും പിന്നെ കൈപ്പപ്പേരി
ആ അത്‌ ശരി മ് നല്ലതാണല്ലോ നല്ല വെജിറ്റബിൾ ആണ്. നല്ലതാ ഇടക്കൊക്കെ വെജിറ്റ ആ മീനപ്പന്നപ്പോ ഭയങ്കരവിലയ അതൊണ്ട് ആരുംങ്ങനെ അയ്നാട്ടി നല്ലത് ചിക്കൻ വാങ്ങണതാ. ചിക്കന് എനിക്ക് തോന്നണ അത്ര വിലല്ല.
മ് മത്തിക്ക് മുന്നൂറുപ്യ.
ആഹ് മുന്നൂറ് നന്നൂറായ്രുന്നു ഞാൻ കുറചീസം മുന്നേ ചോയ്ച്ചപ്പോ.
എന്നേ എന്തന്നു ഇന്ന് മുന്നൂറാ.
കിലോക്ക് നന്നൂറയ്ൻ അന്ന് ഇപ്പൊ ഇന്ന് ഞാൻ വാങ്ങിട്ടില്ല അ അടുത്തുടൊക്കെ മീൻ വണ്ടി വരുന്ന സ്ഥലവുംല്ലേ എങ്ങനെ മഴൊക്കെ പെയ്താ ആ മഴൊക്കെ പെയ്ത ബുദ്ധിമുട്ടുള്ള സ്ഥലണോ പുഴന്റെ അങ്ങനെ അടുത്തൊന്നും അല്ലല്ലോ ആ അല്ല ഓക്കേ പിന്നെന്താണ് പുറത്തൊക്കെ പോവാറുണ്ടോ ട്രാവലിംഗക്കെ ഇഷ്ടാണോ?
ആഹ
ആഹാ ഇപ്പൊ വെക്കേഷനൊക്കെ ആയത കൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിരെപ്പ ഒന്ന് ആ
അയിനല്ല ഇഷ്ടാണ് പോയേല്ല ന്നുള്ളൂ
പോവലില്ലന്നള്ളൂല്ലേ ആ നിങ്ങള ഒറ്റക്കണ്ട് പോയിക്കൂടി
ഉ ഞാൻ ഞൻ ഞാൻ എന്റെ വീട്ട് പോയാല അവിട്ന്ന് ജേഷ്ട്ടത്തെള്ള കൂട്ടിയാണ് ഞങ്ങൾ പോയലുണ്ട് ഇവിടന്ന് പോയില്ല ഇവിടന്ന് അങ്ങനെ ഒന്നും പോവല്ല ഇവിടുന്ന് പോണം പോണം പറയും
പറയും പിന്നെ പറഞ്ഞാ ഓരോ പിന്നെ ബിസി ആയിട്ട് അങ്ങനെ പോ ആ ഓരോ ഓരോ കാര്യങ്ങളായിട്ടെ
ബിച്ചിക്കൊക്കെ പോ
ആഹ ബീച്ചിലൊക്കെ അവിടെ അടുത്ത ഏതാ ബീച്ച്
നമ്മടെ നടുത്ത് സ്ഥലം വാണ്ട
ആഹ അതെ അതെ അതെ അത് ശെരിയ അല്ലെ അപ്പൊ അടുത്ത അങ്ങനെ പിന്നെ എല്ലാ ഇതിലും ഒക്കെ പോവ സൺഡേ ഒക്കെ പോവ
ഇല്ല ഞങ്ങ അവിടെ എന്ത് വീട്ടിക്ക് പോ അങ്ങനെ
അവിടെ കൂടുമ്പോക്കല്ലെ അ എല്ലാരും കൂടുമ്പോ അങ്ങന എവിടെക്കെങ്കിലും ഫുഡ് പോ അല്ലെങ്കിൽ എന്തെങ്കില കാണാൻ പോവാ
ആ പിന്നെ അങ്ങള് പ്പം പെര്ന്നാക്ക് പോയന്നങ്ങള് എനിക്ക് നീന്താനൊന്നറിയില്ല ഞങ്ങള് പോയ നാത്തൂനും ഞങ്ങളും ഏട്ടത്തി ജേഷ്ടത്തൊക്കെ പോയിനി അപ്പൊ ഒരു ഓല് കുപ്പി കുപ്പി കെട്ടിയാല് നമ്മളിങ്ങനെ വയറിന്റെ കൂടെ കെട്ടിയാണ് ഇട്ടാല് കുപ്പി മൂടച്ചൻ നമ്മ പൊന്തി
ആ ആ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാ എന്നിട്ട്ട്ട് നിങ്ങള് അങ്ങനെ ചെയ്തോ അ
ആഹ് ഏ അങ്ങനെ ചെയ്ത് നടുകൂടെ കൊറെൊക്കെ നീന്തി വാതി പേടിയേനി പാച്ചോനെ മുങ്ങോ മു
ആഹ് പേടിയല്ലേ നമ്മെ മറ്റേ ട്യൂപ്പിന്റെ ഉള്ളിലൂടെ അത്ര സേഫ്റ്റി ഉണ്ടാവോ ഇതന്ന് അറിയില്ലോ
ആഹ് അല്ല ഇത് ആഹ് ഇത് അതയ്ന് നമ്മള് കെട്ടൂല നമ്മള് ഇങ്ങനെ വയറിന്റെ ഭാഗത്ത് വ അപ്പ അവിടെ വച്ചാലി രണ്ട് ഭാഗം അങ്ങനെ ഇതല്ലേ അപ്പൊ പൊന്തിക്കും ഇതാവൂല ഉ പോയി കൊറച്ച് അപ്പൊതുന് മഴയും ഇടിയൊക്കെ വെട്ടിയപ്പ പിന്നെ
ആഹ് ആ ഒരു ഇടി ഉണ്ടായിുന്നല്ലോ കുറച്ചു ദിവസം മുന്നായിട്ട് ഈവനിങ് ആയാൽ നല്ല ഇടിയായിരുന്നു ഇപ്പൊ കൊറച്ച് എനിക്ക് തോന്നണ സ്‌കൂളൊക്കെ തൊറക്ക്ടേന് കൊറച്ച് മുന്നയിട്ട് ആ ഒരു ടൈമിലാവല്ലേ വെക്കേഷന്റെ ആഹ് അതെ കാരണം ഉച്ചന്റെ ശേഷായ നല്ല ഇ ഇവിടെൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇൻവെർട്ടർ അതൊക്കെ അതൊ ഇടി ആയത്തിൽ ഇറങ്ങീയിട്ടെ ഇവിടെ അടുത്തൊക്കെ അങ്ങനെ കൊറെ തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴക്കായി വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലോ അല്ലേ ഇപ്പൊ കൃഷികളൊക്കെ എങ്ങനെ ഉണ്ടോ ചെടികളോ പൂക്കളോ ഒക്കെ ഇഷ്ടണോ
ണ്ട് പൂക്കളുണ്ട് തോനെന്നുല്ല കൊറെക്കെ പോ ആ കൊറെയൊക്കെ പോയി
ആ മഴയാകുമ്പോൾ പിന്നെ കൊറെ പൂക്കളുള്ള ചെടികളൊക്കെ കുറെ ഇതായി പോല്ലെ മഴയാവുമ്പോ വേനലത്ത് ഒരു രസംന്ന് പറഞ്ഞ അവിടെ വീട്ടില് നല്ല ഉണ്ടാക്കും ഉമ്മക്ക്ല്ല ഇഷ്ടാ ചെടികള് കൃഷികള് വീടിലെ അത് വീട് കണ്ടാ തന്നെ അറിയും ഉമ്മാന്റെ മുറ്റം നിറയിയ ചെടികളാ
ആഹ് ശരി ഇത് കൊറെണ്ടായിനി കൊറേ പോയിപ്പോ നാലുണ്ട് എനക്ക്താ അവിടെയാ പോയല്
ആ അതെ അതെ ഞങ്ങള് എപ്പോഴും കളിയാക്കൂ മ്മച്ചി മക്കളെ കാട്ടിലും നോക്കും ചെടികളെന്ന് പറഞ്ഞു പേരക്കുട്ടിലൊക്കെ വന്നാലും ഉമ്മേ പിന്നെ നടക്കല അവര് പൂവ് പറിക്കിണ്ടോ ഏഹ് മക്കൾക്കെ എന്താ ഓര് കണ്ട അപ്പ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കോ അത് ങ്ങള് വന്ന ന്റെ ചെടി കേട് വരും പറയും
പിന്നെ മരങ്ങളൊക്കെണ്ടോ
ആ് മരങ്ങളൊക്കെ ഉണ്ട് അടുത്ത് ആ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വെ നല്ല വെയിലാ പിന്നെ മുറ്റത്തൊന്നും വല്ലാതെങ്ങട്ട് ചോദിച്ചാലുണ്ട് പക്ഷെ നമ്മളെ കോമ്പൗണ്ടില് വല്ലാതെ കൊറവ ന്നിട്ട് പിന്നെ മുകളിലേക്ക് ടെറസ് ഇല്ലാത്തതിനോ റൂ ല്ലാത്തിനോട് നേരെ വെയില് അലക്കണ തന്നെ ടെറസിന് മുകളൾക്ക അപ്പൊ ഈ കഴിഞ്ഞ വേനലക്കൊക്കെ ഞാന് പിന്നെ നമ്മുടെ ഓലൊക്കെ നല്ലോ ഉട്ടാട്ട് നനച്ചിട്ടക്കൈനു
ആഹ് ആഹ് ആ
ഇപ്പൊ ഈ പാമ്പിന്റെ ശല്യകൊവേരണ് എന്തൊ തണുപ്പുണ്ടാുമോ അവിടെ വന്ന് നിൽക്കുവ എന്ന പേടി അതുകൊണ്ടായിരുന്നു പാമ്പളൊക്കെ പൂലുണ്ടാവുമ്പോ അങ്ങനെ നിക്കൊല്ലോ
ആഹ് ആഹ് അല്ലേ
ഉം അങ്ങനെയൊക്കെ പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ
ഇവിടെ സുഖാണ് കുഴപ്പൊന്നൂല്യ അങ്ങനെ പോുന്നു
കുട്ടളെ പഠിപ്പൊക്കെ എങ്ങനെ പോണു
പഠിപയാ പഠിച്ചട്ട്യളാ എത്രവക്കള
മൂന്നാളാ ഒക്കെ ചെറ്യ ചെറ്യ മക്കളാണ് ചെറ അത്റഞ്ഞാല് ഒരാള് വെല്യത് മൂന്നിലാ നേരെ താഴള്ളത് ഒന്നില് അങ്ങനെ പിന്നെ നല്ല ചെറുത് ഇപ്പ മൂന്നരസ്സായി ആളിപ്പോ അംഗൻവാടി പോന്നുണ്ട്
ആ അത് ശരി ന്റെ വലുത് പ്ലസ്ട് പ്ലസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്ടാം ക്ലാസ്
ആ പ്ലസ് ടു കഴിഞ്ഞുവോനി എന്താണ് എന്തേ കോഴ്സിലേക്ക് കടക്കല് ഡിഗ്രി ചെയ്യേ
അല്ലല്ല അക്കൗണ്ടിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും
ആ ഓക്കേ അങ്ങനെ ത്ര വർഷ എത്ര മാസ്തെ കോഴ്സാ
ഒരു വർഷം
ഒരു വർഷല്ലേ ആ എങ്ങനെവി അപിന്നെ ഫീസൊക്കെ അയനേട്ന്നക്കെ ആ ആ ഗ്രാഫിക് ഡിസൈനക്കെ ഇപ്പത്തെ സാഹചര്യത്തിലേ പിന്നെ നല്ല സ്കോ പ്പുള്ള സംഗതികളാ പിന്നെ അക്കൗണ്ടിങ്ങക്കെനെ ഇപ്പന്ന എല്ലാതും മ്മള് ഫോഗ്രാഫിക്സൈനൊക്കെ പ്പോ ഡിസൈനും കാര്യങ്ങളൊക്കെ എന്ത എഡിറ്റിംഗ് വർക്ക് അതിനൊക്കെ നല്ലത്ണ്ടല്ലോ ഇപ്പൊ പഠിച്ചാല് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ആണെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും
മ് മ്
ആൺകുട്ടിയാവൂലെ ആ ഓക്കേ ആയ്ശെരി അപ്പൊ എല്ലാരും അങ്ങനെ പഠിപ്പൊക്കൊയിട്ട് അങ്ങനെ പോന്നു
അങ്ങനെ പോണു
ആ അതെ ഇങ്ങനെ പാട്ടൊക്കെ കേക്കുവോ അല്ലെങ്കില് മൂവീസ് ഒക്കെ ഇഷ്ടാണോ കാണാറുണ്ടോ
ഞാൻ കാണലൊക്കെ ണ്ട് അതികം പോവലില്ല
ആ ഇല്ല അതെ അതൊക്കെ നമ്മള് കൊറച്ച് പ്ര ആ ഈ പ്രായായ പിന്നെമ്മുൺക്ക് തെരക്കായല്ലോ ഓരോ കാര്യങ്ങളായി പിന്നെ നമ്മളെ കയ്യില് കിട്ടൂല അത മക്കളെ ആ അതെ ഫുള്ള്പ്പോ മക്ക ഫോണല്ലാതെ നടക്കൂല്ലല്ലോ ഓര് എപ്പൊ സ്കൂൾ വിട്ട് വര്ന്ന അത് യൂസ് യ്യാ അതൊക്കെ തന്നെ ആയിട്ട് അങ്ങനെ പോണൂ പിന്നെന്തൊക്കെ
പിന്നെ നല്ലതന്നെ പോയോട്നിക്കണ് മഴ മയ പോയാവോ
ആഹാ അതന്നെ വെല മഴക്കനീപ്പോ ചെലപ്പന്താറിയോ ഈ വെയിലിന കോടായിട്ട് മഴ പ ഏ ആ പൊറത്തൊക്കെ പോവാറുണ്ട് ആ പോവാറുണ്ട് ഞാന് പിന്നെര്പാട്ള്ള ഫ്രണ്ട്സ് ഒക്കെണ്ട് അപ്പോ ഓരെക്കപ്പം ങ്ങനെ ല്ലാസൺടേക്ക് ഓരൊ ക്കെ വർക്കിന് പോണരാ ഓഫ്ലൈൻ ആയിട്ടന്നെ ഓസ്പിറ്റലും അങ്ങനെക്കെയിട്ട് അപ്പോര് സൺഡേ ആ പോലെ പോവല്ലേവിടേക്കുംപോലെ സിനിമക്ക്പോവും അല്ലെങ്കിലെവിടെങ്കിലും പോയി ചായ കുടിച്ചു പോരും ഫുഡയിച്ച് പോരും ആ അതൊക്കന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണ്ട്
അങ്ങാന്നും വാണ്ട
ആ അതെ രസൊക്കെന്നെയാണ് നമ്മളിപ്പോ ഫോണിലൊക്കെ കാണുവല്ലോ അതേപോലെന്നെ ഒന്നും കൂടി സൗണ്ടും കാര്യങ്ങളൊക്കെണ്ടാവുന്നുള്ളു അപ്പം അങ്ങനെ പോകും പിന്നെ എന്നാല് ഫ്രണ്ട്സിലൊക്കെ കൂടെ എന്തെങ്കിലുംക്കെ ട്രിപ്പക്കെ വൺ ഡേ ട്രിപ്പക്കായിട്ട് അങ്ങനെയൊക്കെ പോ ളൊക്കെ തൊറന്നതല്ലേ അപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പം ഇതായോണ്ട് സൺഡേ ഓരുണ്ടാവും
ആ ആ
ഇക്കരവും ബൽക്കും ലീവേക്കാരം സണ്ടേറഞ്ഞ എല്ലാരും വീട്ടിലിണ്ടാവുന്ന ഒരു ദിവസാണല്ലോ
ആ അതന്നെ
അതന്നെ പിന്നെ അങ്ങനെ ഓക്കെ പിന്നെന്നാ ഇവിടെ അടുത്തൊക്കെ അവിടെ എങ്ങനെ കൃഷികളൊക്കെണ്ടൊ ഇങ്ങനെ ആ നിങ്ങളെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കേല്ലേ ആ വാഴ വാഴ എങ്ങനെ ആ പിന്നെ എങ്ങനെ കൊടുക്കാറുണ്ട് പുൊറത്തക്ക് അല്ലെ നിങ്ങള്
ഞമ്മക്ക് വായ ഞമ്മക്ക് വായന്നില്ല ആ ഞാ ബട ഒരു വാഴ ച്ചിട്ടിനി അത് കൊലിച്ചികാണ്ട് വിണും ചെയ്ത്
ആണോ ഓ അതേമഴത്തോ
ആഹ് മൂപ്പാവാതെ വിണോയി
ഏ അത് ശരി നല്ല തുടക്കാണല്ലോ ഇങ്ങ കുരുമുളക് ക്കെ ഇണ്ട അവിടെ കുരുമുളക്
ആഹ് കുരുമുളക്ണ്ട്
ആഹ് കുരുമുളൊക്കെ എങ്ങനെ പൊടിപ്പിച്ചാണ്ട് നിങ്ങള് വെക്കല അല്ലെങ്കിൽ പിന്നെ കൊറെേ ഉണ്ടാവോ കുട്ടുവോ
ആ കൊറച്ചാ കട്ടും നാല്
ആഹ് ആഹ് ഓക്കെ ഓക്കെ ശരി